ഹലോ
ഹെലോ ഹെലോ
ആഹകേൾക്കാം കേൾക്കാ
ആ ക്ക
ഓ കേൾക്കാം കേൾക്കണില്ലേ.
കേക്കലെ അത് ആ കേക്കാം അതെയ് ഇങ്ങനെ കോൾ ഒന്ന് ഡിലേ ആയിട്ടായി ഇങ്ങോട്ടെ അത് മിക്കവരും വിളിക്കുമ്പോ ഇങ്ങനെ തന്നെ.
അതെ അതേ
ആ ഇഷ്യു ആണോ അതോ ഇനി ഫോണിന്റെ എന്തേലും ആണോന്നറിയാൻ വയ്യ
ഓ ഓ ഓ
കേക്കല്ലല്ലേ ഞാൻ പറയണ് കൊറച്ചങ്ങോട്ട് ഡിലേ ആയിട്ട ആ, രാവിലത്തെ കഴിച്ചിട്ടേയൊള്ളൂ വൈന്നേരത്തെ കഴിച്ചില്ല.
ഓ
ക്ഷേ രാവിലത്തെ കഴിച്ചൊള്ളൂ ഉച്ചത്തേക്ക് കഴിച്ചില്ല. അ ആ ചോറെല്ലാം വെച്ചു ഉച്ചത്തേക്ക് അങ്ങനെ കഴിക്കലില്ല.
അഹ്ശെരി അപ്പൊ രാവിലെ കഴിച്ച പിന്നെ രാത്രിയൊ?
രാവിലെ കഴിച്ചു രാവിലെ പുട്ടും കടലക്കറി ഇനി രാത്രി രാത്രി മതി ഹാ ഉച്ചക്ക് വേണോന്നില്ല.
അതെന്താ അങ്ങനെ അപ്പൊ വെശക്കൂലേ ഉച്ചയാവുമ്പോ
ഇല്ല ഞാനിപ്പ രാവിലെ കഴിച്ച അതുപോലെ വയറ്റിലത്ണ്ടത്രെ ഇപ്പൊ കഴിച്ച എണീട്ടകണക്കാ ക്ക ഫീൽ ചെയ്യ്ന്നെ ഇപ്പ അതൊരു. അല്ലെങ്കിൽ കഴിക്കായിരുന്നു ഇപ്പൊ കൊറച്ച് ദിവസം കൊണ്ടാ ഇങ്ങനെ.
ഓ അതെന്താ രാവിലെ എന്തായിരുന്നു
രാവിലെ പുട്ടും കടലക്കറിം.
ഓ ഓ
നല്ല കോമ്പിനേഷൻ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ട
ആഹ് പുട്ടും പയോം ണ്ടാക്കും ഇവിടെ, അങ്ങനെ കടലക്കറി എല്ലാം ഇണ്ടാവും.
ആ നമ്മളെവിടെണ്
ആ അത് മധുരം ഉള്ളതോണ്ട് കുട്ടിയോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവായിരിക്കും. നമ്മളവിടെ പുട്ടും പഴവും ആയിരിക്കില്ലേ, എന്റെ വീട്ടിലൊക്കെ. കൂടുതൽ എന്റെ അമ്മ വീട്ടിലൊക്കെ കൂടുതല ആക്ക്ന്ന്. ട്ടും പഴവും പിന്നെ മറ്റേ ചെറുപയറുണ്ടല്ലോ ചെറുപയർ ആ ആ, പുഴുങ്ങിട്ട് അതില് കടുക് വെറുത്ത് തട്ടി അതും പിന്നെ പ പപ്പടവും ഇതായിരിക്കും പൊട്ടും പഴവും പയറും പപ്പടവും ഇതായിരുന്നു നമ്മള അടുത്ത കോമ്പിനേഷൻ
ഓ
അല്ലെങ്കി പുട്ടും കടലക്കറിം
ഇവിടെ പുട്ടും പഴവും ആണ് അത് അധികോം പിന്നെ കടലക്കറി വെക്കുന്നവരുണ്ട്
ആ ന്നിട്ട് പുട്ടും പയറ് പുഴുങ്ങിയതും കൂട്ടി കഴിച്ചിട്ടില്ല
ഇല്ലല്ല ഞ പ്പൊ കേൾക്ക ഇങ്ങള് പറഞ്ഞപ്പോ
അയ്യോ അത് അസാധ്യ ടേസ്റ്റാ കഴിച്ചു നോക്കണം അതിനെ ആ നമ്മളെ നാട്ടിലൊക്കെ അത് അത് ഭയങ്കര ഫേമസ് ആ നമ്മളവിടെല്ലാം ഈ ചെറിയ ചെറിയ തട്ടുകടയിലൊക്കെ കേറി കഴിഞ്ഞാൽ ഏറ്റവും ആൾക്കാർക്ക് കൂടുതലും കഴിക്കാൻ ഇഷ്ടം ഈ പുട്ടും പയറും പപ്പടോആണ് പയറ് നമ്മളെ ചെറുപയറില്ലേ അത് പുഴുങ്ങി ആഹ് അത് പുഴുങ്ങിട്ട് കടുക് വറുത്തത് തട്ടീട്ട് നല്ല ടേസ്റ്റാ കഴിക്കാൻ ആഹ് നമ്മള അവിടെ അത് ഭയങ്കര ഡിമാൻ് ഉള്ള ഫുഡാ ആഹ്
പിന്നെന്താ മഴ ഇണ്ടോന്ന്
മഴയ ഇന്ന് അധികം ഇല്ലേ ഇന്ന് രാവിലെ തൊട്ട് അങ്ങനെ അധികം ഇല്ല
ആഹ് ഇവിടെ വെയിലാണ് വെയിയില് കണ്ടിട്ട് തന്നെ എന്തോ ഒരു സന്തോഷം രണ്ട് മൂന്ന് ദിവസമായിട്ട് മയതന്ന ആയിരുന്നു
രണ്ടും വേണം മഴയും വേണം വെയിലും
ആ മഴ ആവുമ്പോൾ വെയിൽ വേണം മഴ ആകുമ്പോ വെയിൽ വേണം വെയിലിന്റെ ചൂടോണ്ട് എന്തൊരു ചൂടേനി വേനൽ അവസാനം ഏപ്രിൽ മെയ് മേയിലൊക്കെ എന്തൊരു ചൂടാ മഴ പെയ്താ മതിയന്ന് കരുതി ഇപ്പം മഴേ
സത്യം ആ അതാണ് ഞാനിരുന്ന് നമ്മ ഈ
ഇീട്ടില്ല വെയില അരച്ച ഒന്ന് ഉണങ്ങാ വിചാരിച്ച് ഇന്ന് പൊക്ക വലിച്ചു തോരട്ടണ് പുറത്തിട്ട്ണ്
ആ നമ്മള അവിടെക്കെ ഇങ്ങനെ ഇവിടെ ഇവിടെ ഹസ്ബന്റ് ന്റെ വീട്ടിലായപ്പോ ഈ വെയില് സഹിക്കാൻ പറ്റ്ണില്ല അപ്പഴും നമ്മൾ ഈ വെയിൽ എന്തവാ ഈ മഴ കിട്ടാൻ വേണ്ടിട്ടിരന്ന് വേഴാമ്പലം വേഴാമ്പലിന്റെ കണക്കെടുന്ന് നിക്കൂ അത്ര അത്രക്ക് ഇത് മഴയില്ലാണ്ട് അത്രക്കെ എന്തോ പോലെ വെള്ളത്തിനും കുറവ് വരുന്നുണ്ട് മഴ മഴയില്ലാതാവുമ്പം വെയില് ഒരുപാട് ആകുമ്പോഴേ ഇപ്പഴത്തെ ചൂടും ഏ ചൂടായാലും മഴയാലും എല്ലാം കണക്കേന ഒന്നിനും ഒരു ക്രമവുംല്ല എല്ലാം തെറ്റി തെറ്റിയാണ് അതില്
ആഹ് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവലുണ്ടോ അവിടെ അ
ആഹ് വെള്ളത്തിന് ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ട് മിക്കപ്പോഴും ബുദ്ധിമുട്ടാവണണ്ട്
ആഹ് ഇപ്പണ്ടായില്ലേ വെള്ളവും മഴ പെയ്ത് വെള്ളമായില്ലേ
ആ ഇപ്പ ആയി വരുന്നേ
ആഹ്
കഴിഞ്ഞ പ്രാവശ്യം ഒന്നും തീരെയില്ല കഴിഞ്ഞ എല്ലാ ദിവസം വൈകുന്നേരം കഴുകാനുള്ള തുണി എനിക്ക് കുളിക്കാനും എല്ലാം കൂടി വാരി കെട്ടിട്ട് ഞാനിവിടെ ഹസ്ബന്റ് ന്റെ സഹോദരന്റെ വീട്ടിലെ പൊകൊണ്ടിരുന്ന് കുളിക്കാനും നനക്കാനും എല്ലാം
അയയ്യോ
ആഹ് ആ അപ്പൊ വെള്ളം ഉണ്ടായിന്ന് പക്ഷെ നമുക്ക് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും അപ്പൊ അത്യാവശ്യം നമ്മളെ ആ ആവശ്യത്തിന് പിന്നെ നമ്മളെ ടോയ്ലറ്റ് യൂസിനൊക്കെ അതിനെടുക്കാൻ പറ്റൂ അതി അപ്പ അത്രേ ഉള്ളൂ നമ്മൾ ഈ അലക്കാനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വെള്ളം കിട്ടാണ്ട ആയി പോകും. പിന്നെ പിന്നെ നമുക്ക് പെട്ടെന്നൊരു കട്ടൻ ചായ വെച്ച് കുടിക്കണംന്ന് തോന്നി കഴിഞ്ഞാല് വെള്ളം കിട്ടൂല.
ആഹ് ആഹ് എന്താ തോടൊക്കെള്ള ഏരിയാണോ. പൊഴ തോടെക്കെ അടുത്തുണ്ടോ.
തോട് ഒക്കെണ്ട് തോടൊക്കെണ്ട് പക്ഷെ വേനലായിക്കഴിഞ്ഞാ അതെല്ലാം വറ്റും.
ആഹ് ആഹ്
പ്പയ്നെല്ലാം വറ്റും. ഏഹ് ഇപ്പൊ ഇപ്പ ആയിട്ടുണ്ട് ഇപ്പൊ മഴയ രണ്ട് മൂന്ന് പ്രാവശ്യം മഴയൊക്കെ പെയ്തതൊണ്ട് ഇപ്പൊ നല്ല വെള്ളച്ചാട്ടം. എല്ലാം ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് വൈട്ട.. ഇപ്പൊ ഒരു വർഷത്തിന് മേളിലായി അങ്ങോട്ട് തോട്ടിലോട്ട ക എറങ്ങിട്ട്. ഉ കുഞ് പ്രഗ്നന്റ് ആയ പിന്നെങ്ങ തൊട്ട്ലോട്ട്ന്നും എറങ്ങീയിട്ടല്ല.
ആഹ് ശരി
ആഹ് ഇപ്പ അവന് അത്ര ആയിട്ടുള്ളൂ ആറു മാസംക്കെ ആയിട്ടുള്ളേ. അപ്പൊ ഇതുവരെ അങ്ങോട്ടറങ്ങില്ല. ഇവനങ്ങോണ്ട് പോവാനും ആയിട്ടില്ലല്ലോ ഇവൻ ചെറുതല്ലേ. കുറചൂടി കളിപ്രായയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോവാ.
ആഹ് ആഹ്
അവിടെ മക്കളൊക്കെ
ഇൻക്ക് ഒരാളാണ്. ഓൻ സ്കൂള് പോയി നാല മണിആവും വരാന്.
അല്ലല്ലേ ആഹ് എത്രലാ.
ഓ മൂന്നിലാണ് പടിക്കണത്.
മൂന്നില്
ഉം
ഇപ്പ ട്യൂഷന് പോണണ്ടോ
അല്ല. ട്യൂഷൻ എന്ന് പറഞ്ഞ രാവിലെ എണീറ്റ് ആറര ഏഴ് മണി. ഇപ്പൊ മദ്രാസ പോണം മദ്രാസ് വിട്ടന്നാ സ്കൂള് ട്യൂഷനൊന്നും ഒഴിവില്ല പിന്നെ വൈന്നേരം ട്യൂഷന്. അതും കൂടി വയ്യയാരിച്ച പറഞ്ഞേച്ചില്ല
ഉം ഇത് മുമ്പിൽ ട്യൂഷൻ എല്ലാം പോയിരുന്നു ഞാന്. ഞാനൊക്കെ സ്കൂളിൽ പോയിക്കണ നേരത്തെ എന്റെ അമ്മ അടിച്ച് ഓടിക്കും അമ്മ. ആ ട്യൂഷന് പോവാൻ വേണ്ടിട്ട് മുമ്പ്. ഇപ്പൊ അങ്ങനെധികം ട്യൂഷന് പോണില്ല ഞാന്.
ഇല്ല ല്ല ഇപ്പൊ അധികം കുട്ടിൾ പോ പോണില്ലല്ലോ ഇവിടെന്നും അങ്ങനല്ല. ആദ്യം കൊറച്ച് മുന്നേ എല്ലാ കു കുട്ടിളും ട്യൂഷന് പോലെന് ഇപ്പൊ കൊറവാണ്.
ഇപ്പൊ കൊറവ ഇപ്പൊ ട്യൂഷന് പോണ കാര്യം പറയുമ്പോഴേ പിള്ളേര് എന്തോ പോലെ
ആ
ഇപ്പൊ പിള്ളേർക്ക് ട്യൂഷന ഇഷ്ടല്ല പക്ഷെ ഞാൻ. പത്തില് ഒക്കെ പഠിച്ചോണ്ടന്ന് നേരത്തെന്നെ വെളുപ്പിനെ അഞ്ച മണിക്ക് നാല് മണിക്കൊക്കെ വിടിച്ച ന്നേയ്നേപ്പിക്കേ. എന്നിട്ട് മ അച്ഛന് നമ്മളെ ആ കോളീസിലൊക്കെ ആക്കാൻ ഭയങ്കര താല്പര്നി റ്റക്ക് എന്നെക്കാട്ടി പൊക്കൊ ഒക്കെ ഉള്ളതൊണ്ട് അവടെ അടു ത്ത്‌ പറയും എഴുനേറ്റ് ഓടാ പോകാ ചാടാൻ പോവാന്നല്ല പറഞ്ഞട്ട് വിളിച്ചട്ട് പോകോ വീനെ എടു വലിയ സ്റ്റേഡിയം ഉണ്ട് അവിടെ എല്ലാം കൊണ്ട പോയിട്ട് ചാടി മറങ്ങി അവിടെന്ന് വന്നിട്ട് അവിടെ ആ സ്റ്റേഡിയത്തിറ അടുത്ത് തന്നെ വലിയ ഡാമുണ്ട്. ആ ഡാമിലിറങ്ങിയിട്ട് ഒരു കുളിയും നനിയയും വെളുപ്പിനായണ്ട് ആരും കാണ ത്തില്ല അപ്പൊ. ആഹ് പിന്നെ അധികം അങ്ങരെ ഏഹ് അങ്ങനെ എറങ്ങാത്ത ഡാമും കൂടിയായേ. ഇങ്ങനെ ഓ അതിന്റെ അടുത്ത് ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉള്ളതോണ്ട് അധികം അങ്ങനെ ആര്. ഇങ്ങല്ല അപ്പ അവിടക്കെ ആഹ് അവിട്ന്നൊരു കുളിയെല്ലാം പാസ്സാക്കീട്ട് പിന്നെ വന്ന് റെഡി ആയിട്ടൊക്കെ ന്നടന്നാ പോകുന്നെ വീട്ടിന്റെ വടെന്ന് കൊറഞ്ഞത് ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂറ് ന്നടക്കാനുണ്ട്. ട്ടൂഷെൻ സെന്റർലോട്ട് ആഹ്
കൂളിങ്ലേ രാവി
ആഹ് മൊത്തത്തില് നടത്തം തന്നെയേര്ന്നു ആഹ് മൊത്തത്തില് നട ഇപ്പം തന്നെയായിരുന്നു ഇനി ന്നടക്കാം ഭയങ്കര ഇഷ് എനിക്ക് ന്നടക്കാനൊക്കെ എത്ര ദൂരം വേണോ ന്നടക്കും ന്നടക്കാനോന്നും ഒരു പ്രശ് പക്ഷെ ഇപ്പം ആവൂല ഇവടെ വന്ന് കിട്ടാനേ ഇല്ലേ അങ്ങനെ അപ്പഴേയ് പ്പം ചെ കൊറച്ചരു അഞ്ച് മിനിറ്റ് ന്നടന്നാലും കെതക്കും. വല്ലാണ്ട് കെതക്കും ആഹ്.
ന്നടത്തം കൊറഞ്ഞിട്ടാണ് കെതക്ക്നത് ഡോക്ടറ് പറയല്ലോ ന്നല്ലോം ന്നടക്കണം രാവി വൈകുന്നേരം അരമണിക്കൂറെങ്കിലും ന്നടക്കണം ന്നർഞ്ഞു.
ആഹ് പറയും ഞാ ഈ എക്സസൈസൊക്കെ പോരാഞ്ഞിട്ട് പിന്നെ വർകൗട്ടും കാര്യങ്ങളും എല്ലാം ചെയ്യുവായിരുന്നു ഇപ്പ അതൊക്കെ നിന്നപ്പഴ് ന്നമ്മളാ ഇങ്ങനെ അത്രയും ശരീരം അനങ്ങിക്കൊണ്ടിരുന്നില്ലേ അങ്ങനെ അനങ്ങാണ്ടായ അപ്പഴ്ത്തേ ശരീരം മടി പിടിച്ച്.
അഅ്‌ ശെ
ഇപ്പ ആഹ് ഇപ്പ തീരേ ആവത്തില്ലാ.
ആഹ് ആഹ്.
ആഹ്.
പിന്നെ എന്തൊക്കെയാ സിനിമക്കൊക്കെ പോവ്വോ വീട്ട് തന്നെ ഇരിക്കലാ?
എന്തോ?
സിനിമക്കൊക്കെ പോവുഓ?
സിനിമക്ക് ലാസ്റ്റ് പോയത് ഏതാ മറ്റേ അൽ വാഴയല്ലാ വ അല്ല ഞാന് ഡെലിവറിക്ക് മുന്നാ പോയത്. ലാസ്റ്റ് പോയത് കാന്താര കാന്താരയാണന്ന് തോന്ന്ന്നു.
ആഹ് ആഹ്.
ആഹ് കാന്താരയാണ് തോന്ന്ന്ന് അത് ഡെലിവറി ഇടിപ്പിച്ച് ഏഴോ എട്ടോ മാസത്ത് പോയി കണ്ടതാ അയ്നേഷം പിന്നെ പോയിട്ടില്ല.
ഓഹ് അഅ്‌ ശെരി.
ഇവിടെ ആവത്തില്ല ഞാ ഞാനെന്റെ നാട്ടില് പോയ് കയ്ഞാ അവടെന്ന് സിനിമയ്ക്ക് പോവാനെളുപ്പവാ ച്ചയ്ഞ്ഞാ കുഞ്ഞിനെ അമ്മ ന്നോക്കിക്കോളേ.
ആഹ് ആഹ്.
അതപ്പോ പോയിട്ട് വരാൻ എളുപ്പവാ പക്ഷെ വണ്ടി വേണം ഇല്ലെങ്കി ശെരിയാവത്തില്ല ന്നമ്മള അവടന്ന് ഒരു സമയം കയ്ഞ്ഞാ ന്നമ്മളെ വീട്ടിനങ്ങോട്ട് ബസ് ഇല്ല.
ഓഹ് വണ്ടി ഓട്ടുന്ന ആളാണോ ങ്ങള് വണ്ടി ഓ ഓടിക്കോ?
ഞാൻ ഇല്ല ഞാൻ ഡ്രൈവിംങന്നും പഠിച്ച്ട്ടില്ല എനിക്ക് ഇതിന്നിട്ടരു സൈക്കിള് ചൗട്ടാൻ പോലും അറിയത്തില്ല.
ഓഹ് അഅ്‌ ശരി സൈക്ക്ൾ ബാലൻസ് വാണന്ന് പറയും സ്കൂട്ടി ഇട്ക്കാം പറയും.
എനിക്ക് പേടിയാ സൈക്ക്ൾ ബാലൻസ് ഞാ ഒരിക്കെ സൈക്ക്ള് നോ ചവ്ട്ടാൻ നോക്കിയാര്ന്നേ എനിക്ക് പേടിയായ് ഇങ്ങനെ കേറി ഇരുന്നിട്ട് ഇങ്ങനെ ചൗട്ടാനൊക്ക നോക്കുമ്പോ ഒരു ബാലൻസിംങ് ഇല്ലാണ്ട് ഇങ്ങനെ വീഴാൻ പോണണക്കത് തോന്നും.
ആഹ്.
ആ അതെ കേറിട്ടില്ല അ ഡൈവിങ്ങ് പഠിക്കാനൊക്കെ ഇഷ്ടവാ പഠിക്കണന്നൊക്കെ ഉണ്ട് ഉടനെ പഠിക്കണം അത് ടു വീലർ വേണ്ട ഫോർ വീലർ മതി അതാവുമ്പോ കുറച്ച കൂടി സെക്ക താ കുറച്ചുകൂടി ഒരു സേഫ്റ്റി ഉണ്ട് മറ്റത് ടു വീലർ ആണെങ്കിൽ മ മറിഞ്ഞ് വീഴുന്ന പേടിണ്ട് മറ്റേ ഏ ഫോർ വീലർ ആവുമ്പോ നാല് സൈഡ് അടച്ചെല്ലാം വെച്ചേക്കണണ്ട മറിഞ്ഞ് വീഴു എന്നുള്ള പേടിവേണ്ട
അതെ
പയ്യെ പയ്യ ഉരുട്ടി ഉരുട്ടി പഠിച്ചായിരുന്നു
ആ
പിന്നെ എന്നാ അവിടെ വിശേഷം?
ഇവിടെക്കെ സുഖം അങ്ങനെ പോകുന്നു എന്നാ ശരിട്ടോ.
ആ ശരി
ഓക്കെ.